എവിടെ എടി പെണ്ണെ ഒരു വിവരം ഇല്ല ഉ ഉ ഞാൻ ജാരിച് ഇക്കാന്റെ അടുത് കന്റെ പോയെകുംൻ മന്ന്
ഏയ് ഞാൻ അങ്ങോട്ട് പോലല്ലോ നിങ്ങോട് വരലല്ലേ ആ് അവിടെ നിക്കാനുള്ള സ്ഥലം ഒന്നുല്ല
ഏ എന്നാല് ഇടക്കൊന്ന് പോയിക്കൂടെ?
ആഹ ങ്ങ പെരുന്നാൾ ആ പെരുന്നാളായി ഇട്ട് പോയിണ്ടായിരുന്നു. പെരുന്നാൾക്ക് ആ കാണാൻ പോയി. ആ അവരവടക്ക് അങ്ങട്ട് പോയില്ലെങ്കിലും നമ്മക്ക്
ആഹ ആ സ്ഥലൊക്കെ ഒന്ന് പോയി കണ്ടു പോന്നുല്ലേ. ഉം ആ ഇന്നെലെ ഇക്കാക്ക് അപ്പൊ എവിടുന്നാണ് അപ്പൊ ചോ ഏ ആ നോമ്പക്കെണ്ട്.
എല്ലാ എക്കാന്റെ ഭാത്ത് ഇക്കക്ക് വീടുകളിൽ നിന്നാണ് ചോറുംന്തൊക്കെ?
ആഹ ഉട്ട ഇവിടന്ന് തന്നെ ചോറു ചിലര് കൊടുന്ന് കൊടുക്കും ചിലത് പോയി കഴിക്കും ചിലത് പൈസ കൊടുക്കും അങ്ങനെ ഉ അഒൽക്കെ ഒരു മാസം ആഹ കൊഴപ്പൊന്നുംല്ല. ആഹ കൊഴപ്പൊന്നല്ല. അല്ലല്ല കളഞ്ഞിണ്
ഒരാളൊള്ളു ഏ
ആയി ഇപ്പൊ നാല്‌വയസുകാനായി.
ഉപ്പോ ഉപ്പാ ജോലിക്കൊക്കെ പോണ്ടാ ഇവിടെത്തെപ്പ എന്താണ് ഉപ്പാക്ക് ക ഏ
കടപോർത്തക്കേ പോണത മീൻപുടിക്കാനക്കെ ഉം
മീന്‌ന്റെ
ഉം സീസൺല്ല് പോകും
ആഹ ആഹ വേറെ എന്നിട്ട് ഇനി എപ്പഴാ പ പണിക്കറങ്ങ എപ്പളാ ഇനി അടുക്കളെക്കൊക്കെ അറങ്ങാ? എന്താ എന്താ പ്രധാനം ഇന്ന ഇന്ന ഭക്ഷണംന്നുണ്ടമാക്കോ പ്പാക്കൊക്കെ
ഏയ് അങ്ങനൊന്നുല്ല നമ്മള് വെച്ചത് തിന്നുംന്നല്ലാ ഒരു പ അങ്ങനെന്നുല്ല ഏ ഏ ഏ ഇല്ലല്ല ഒന്നുമല്ല. ഞമ്മള് ചോദിക്കും നേര വെളത്തിച്ചാ ചോദിക്കും ഇന്നെന്ത എന്തണ്ട ഉണ്ടാക്കണ്ട ചോദിച്ചഴിഞ്ഞാല് ചോ മ്മള് ആ പറയും ഉംഇപ്പ എന്തേലും ഉണ്ടായി ഒന്ന് പറഞ്ഞ കഴിഞ്ഞൽ നമുക്ക് ഇഷ്ടല്ല് നമ്മ ഉണ്ടാക്കും.
ആഹ ഇന്നത്‌ മതീന്ന് ആരാ കൊടന്നരാ?
ആ ഏ
ആഹ സാധനങ്ങളൊക്കെ ആര കൊടുന്നരിയാ
അത് എന്റിക്ക വേടിക്കും വരുമ്പോ വേടിക്കും. വരുമ്പോ വേടിക്കും ഇക്ക വരുമ്പോ
ദിവസംള്ളത് മീൻ അങ്ങനത്തെ അല്ല മീനും സാധനൊക്കെ
അതൊക്കെ വേറെ രണ്ടാളും നിക്കണ റഞ്ഞ രണ്ടാളും വേറെ വേറെ മീൻ ഇതൊക്കെ വേറണ്. അങ്ങനെ ഞങ്ങൊള് ഒരു മാസത്തെ സാധനങ്ങൾ മേടിക്കും വീട്ടിക്ക് അല്ല മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനിയനെ നോക്കണത്. ബാക്കിയുള്ളൊക്കെ വീട്ടില് ആ അങ്ങനെ രണ്ടാ നിക്കുമ്പോ അങ്ങനെല്ലേ
ആ ആഹ് ഞങ്ങളോടൊന്നും ഇങ്ങനൊന്നുംല്ല.
ഏ ഒരാളന്നെ
അങ്ങനാവുമ്പോ അക്കെന്തേലും ഇട് ഞങ്ങൾ
ആഹ് അതെല്ലാം കൂടിങ്ട്ട് പറ്റൂലല്ലോ ഒരാൾക്ക് നോക്കാന് എല്ലാരും
ആഹ്
എല്ലാവും നോക്കും എല്ലാതും കൂടിട്ട് ഒരാൾ ചെയ്യുമ്പോ ഭാരല്ലേ
ആഹ് അവനായ്
ഇത് ഞങ്ങളങ്ങനെ ചെയ്യല്ട്ടാ ഞങ്ങള
ആഹ്
ആ ഗൾഫിലാ അവന് മീനും ഗ്യാസ് അങ്ങനെള്ള കാര്യങ്ങളൊക്കെ ആഹ് പ്പകൊഴപ്പന്നുല്ല
അങ്ങനെ ആവുമ്പോ കൊഴപ്പല്ല്യ മ്മക്ക് ഇടുത്തക്കാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഭാരല്ല നമ്മളോടൊന്നും പിന്നെ പറഞൊടുക്കാനൊന്നും ആരുല്ല ആദ്യേ മുതൽ നമ്മളെല്ലാം ഇപ്പം ഇപ്പളും അമ്മളന്നെ നറഞ്ഞായിര്
അ ആ പി ആ പിന്നെ ക കണ്ടറിഞ്ഞ ചെയ്യണം പറഞ്ഞൊടുക്കണ്ട കണ്ടറിഞ്ഞിട്ട് ചെയ്യണം ഉം അങ്ങനെ ആവുമ്പോ ളാ പ്രശ്നങ്ങൾ വര അങ്ങനെആവുമ്പളാണ് പ്രശ്നങ്ങൾ വര ഞമ്മക്ക് ക്കും തോന്നും അവർക്കും തോന്നും എന്താ അവർക്ക് ചെയ്താല് ന്താവിരിക്ക് ചെയ്താല എല്ലാരും കൂടിനിക്കുമ്പോ അങ്ങനന്നല്ലേ
ആഹ്
ഉം ഒരാള് മാത്രായിട്ട് കാര്യല്ലല്ലോ അവരിക്കും കുടുംബണ്ടല്ലോ ഉം ഹും
അങ്ങനെ നമ്മള് ഗ്യാസ് കമ്മള്റ ഇറച്ചി മീന് സാധനൊക്കെമ്മളുണ്ട് പിന്നെ പച്ചക്കറി മാത്രം കൊണ്ടരും
ഹും
നമ്മള് കൊടുന്ന നമ്മക്ക് തിന്ന അത്രതന്നെ നമ്മക്ക് ഇഷ്ടള്ളതൊക്കെ കോണ്ട്രന്നെ നമ്മള മക്കക്കൊടുക്കണ്ടേ ഒരു കൊണ്ട്ര്നില്ലാച്ചട്ട് നമ്മള് ആഹ്
ഒരു മാസത്തിനുള്ള സാധനങ്ങളന്നെ മേടിക്കും പിന്നെ ഈ തീരുമ്പ ഒരു മാസം കഴിഞ്ഞാലന്നെ തീരൊള്ളൂ അയിന്റെമുന്നേ തീരില്ല
ആ ഞമ്മക്ക് പിന്നെ ഐര്യോന്നും വാങ്ങ വേണ്ടട്ടാ ഐരും കാര്യങ്ങളൊന്നും വങ്ങണ്ട അത് റേഷൻന്നന്നെ കിട്ടും റാഷനരി യും പച്ചരി ആയിച്ചും ആഹ് അത്ങ്ങങ് വെക്കാണ്ടാവോ ഒരു മസത്തിന്ള്ളത്ണ്ടാവോ
ആഹ് വെക്കാ ആ് വെക്കാണ്ടാവും പിന്നെ ന്റെ പേരൊന്നും ഇങ്ങട് ചേർത്തിട്ടില്ല എന്റെത് ഒക്കെ അവട തന്നെ എന്നാലുംഓല്ക്ക് കുഴപ്പല്ല അതിനിവിടെങ്ങനെ ആർക്കും വല്യ താല്പ ര്യല്ല മട്ട അരി കിട്ടുമ്പോ വല്യ താല്പര്യല്ല മറ്റേ നല്ലരിയാണ് കൊറച്ചല്ലേ കിട്ടണള്ളോ
ആ ആ
അപ്പോ... ഏ
ഞങ്ങക്ക് അതന്നെ വേഗം വേവ്ണ ചോറ് മട്ടരി
ആ മട്ടരി കിട്ടണ സമയത്ത്ണ്ട് ആ ഞങ്ങള് മ ട്ടരി കിട്ടികഴിഞ്ഞ ഇന്റെ വീട്ടി കൊടുക്കും ന്റെ ഉമ്മൊക്കെ ഷുഗറ്ള്ള കാരണയ് മട്ടരിയകഴിക്ക അപ്പൊ അവര് നല്ലരി ഇങ്ങട്ട് തന്ന കഴിഞ്ഞാല് മട്ടരി അങ്ങട്ട് കൊടുക്കും അങ്ങനെആയിട്ട് പോണു
എല്ലാ ഇവട്ത്തമ്മാക്ക് ഇമ്മാക്ക് ആഹ് ഇബ ഇവടത്തമ്മകുപ്പാക്കും ചൊഗറും പ്രശറും ഒന്നുല്ലലോ അഒന്നും ഇല്ലലോ
ആഹ് അതൊ ഉമ്മാകൊക്ക ഉണ്ട് ആഹ ഉമ്മാക്ക ഷുഗർണ്ട് ആഹ് പണിയൊക്കെ കഴിഞ്ഞു മാക്ക് ഷുഗർ ഒക്കെയുണ്ട് ഷാമു ആഹ് ണ്ട് ണ്ട് രണ്ട് കൺണ്ട്രോൾ ഇതാക്കൂല്ല നിയന്ത്രിക്കൂല്ല ആ പണിയൊക്കെ കഴിഞ്ഞ് ശുഗറും ഗുളിക കഴി മാത്രാണ് നിയന്ത്രിക്ക്ണ്ല്ല
ചെലോർക്ക് അങ്ങനെ ചിലർക്ക് ഇതടി പേടിണ്ട് പേടിണ്ടാകും
ആ ൻ്റെമ്മൊക്കെ അത് ചെയ്യുട്ടാ ചായൊന്ന് മാ മാ മധുരല്ലാണ്ട് കുടിക്കാ അങ്ങനെ മധുരൊന്നും കഴിക്കൂല ചോറൊ അപ്പൊ നല്ലോണം കൺട്രോൾ
ഉം
ഉം
പിന്നെ നൻ ന്നാവും ഇവിടുത്തെപ്പ ഇന്റെ കാക്കക്ക് എത്ര ചെറുപ്പത്തി വന്ന് ന്ന്ക്ക്ണ് കല്യാണം കയ്ഞ്ഞ ഉടനെ വന്ന്ക്ക്ണ് ആഹ് നമ്മള് ഇന്റെ കാക്കാ ഇവട്ത്തെ കാക്കാക്കൊക്കെ എത്ര വന്ന്ക്ക്ണോയ്
ഹേ ഒരു വി മരുന്നൊക്കെ കഴിച്ചു ഗുളികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
അങ്ങനെ ഗുളിക ആഹ് അഹ് ത്ര ചെറുപ്പത്തിൽ അഹ് വടെ ഇങ്ങനെ കുടുംബ പാരമ്പര്യസുഖറില്ലേ അയില് പെട്ടതാണ് ഇരുവത്തി മൂന്ന് തൈസിലൊക്കെ പൊ ഷുഗറന്ന്ക്ക്‌ ന്നട്ട് ത്രെ കാല് ട്ട്യം
പാരമ്പര്യായി കിട്ട്
ആ ഇന്നട്ട് ആദ്യം ഭക്ഷണം ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടു ന്നു രാത് ത്രി ജുവൊക്കെ ഒഴിവാക്കീട്ടൊക്കെ ന്നട്ട് ഗുളിക കുടിചിരുന്നില്ല ഇപ്പം കൊറച്ചായി ഇപ്പം കുടിക്കല്തൊടങ്ങീടൊള്ളു ഷുഗർ ണ്ട്
ആഹ്
ഉണ്ടീച്ചിട്ട ആൾക്ക് അങ്ങൻതെ കുയ്പ്പ ഇല്ല ഇപ്പൊ പ്രഷറും ഉണ്ട്
ആ ആ പ്രഷറാണ് കുറച്ച്
ആഒക്കെ താന്നെ
ഷുഗറൊക്കെ നമക്ക് മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകും പ്രഷറൊക്കെ കൂടെ
ഏ എള വരൂല
ആഹ് എടുക്കുടുക്കും പണിയൊക്കെടുക്കും ആഹ് ഞാന ഉറങ്ങല്ണ്ട് അവള് ഉറങ്ങൂല അവൾക്ക് ഉറങ്ങ അവൾ അവള് ഉറങ്ങലില്ല ഞാനാണ് ഉറങ്ങല് മോന് നഴ്സറിലാണ സമയത്ത് ഉറങ്ങൂട്ടാ ഇപ്പംഅവി അവരുള്ള കാരണം ഉറങ്ങാൻ പറ്റൂല ഇങ്ങൾ ഉറങ്ങല്ലൊന്നും ല്ലേ
ഇന്ന് ഓലൊക്കെ ഉണ്ട് ഉച്ചക്ക്
മി ഹേ അതെലേ
പിന്നെ വേറെന്താ മഴണ്ടോ അവിടെ
മഴയില്ല ഇപ്പതാ വെയില് മഞ്ഞുണ്ട് കൊറച്ചും കൂടെ- എന്ത്ന്നറിയോ കണക്കടുക്കണു അങ്ങനെ ഞാൻ കൊറച്ച് കൊണ്ടിട്ടു ഒന്നകെ എടുത്ത് വരാൻ പറ്റൂല്ല്യ വിജരിച്ചിട്ടാ കൊറച്
ഹാ
പിന്നെ വേറെ ന്താ വീട്ടിലെല്ലാര്ക്കും സുഖന്നല്ലേ വേറെ കൊഴപ്പൊന്നുല്ലല്ലോ വീട്ടില് വീട്ടിക്ക് പോവലുണ്ടാ ഇങ്ങളെ വീട്ടിക്ക് ഇങ്ങളെവീട്ടി പോവല്ണ്ടാ ഏഹ് ഹലോ വീട്ടിക് ആ വീട്ടിക്ക് പോവലില്ലേ
ആഹ് അവടെ താത്ത
ഏഹ്
അവടെ തത്ത അനിയത്തിയൊക്കെ വന്ന്ക്ക്ന്ന് പറയുമ്പളേ ഒന്ന് പോവും. എല്ലാതെ പോക്കൊന്നുല്ല്യ.
അവടെ അട്ത്തല്ലേ വീട്
ഹെല്ലല്ല ഉ ഹും നമ്മളത് വിട്ടാണ് കൊറച്ച് ദൂരേണ്.
ശെരി
ഞാന് ഒന്നാകെ കൊടുന്നിട്ടിട്ടില്ലേ കൊറച്ചും കൂടെ ഇടാനൊക്കെ ഇണ്ട് എന്താച്ചാല് മഴ പെയ്യുമ്പോ ഏതാ ഇട്ക്കാനുള്ളൊരു പുട്ത്തണ്ടാവൂല കുട്ട്യാളെ ചെറ്തൊ ക്ക ആ ചെ കുട്ട്യോളെ ചെറ്തൊക്കെ കാണ ആട്തന്നെ
ആഹ്
ചെൽപ്പം വള്ളത്ത്ക്കാവും ചെലപ്പം ചളീക്കാവും.
ആഹ്
ഒരു കഥേണ് വേറെ ഇങ്ങള് നിക്ക്ണ വീട് സൗകര്യല്ല്യ.
ഇല്ല്യ അതാണ് പിന്നെ മാറുന്ന് കൊറവാണ്. ഇപ്പ കൊഴപ്പല്ല്യ ഇപ്പ കൊഴപ്പൊന്നൂല്യ.
റൂമ് ല്ല്യേ
ആഹ് റൂമൊക്കെ ഇണ്ട് എന്നാലു ഒരു അല്ലല്ലാ ടെർസെന്നെ ഉം രണ്ട് റൂമ്ണ്ട് ഒരാള് ഒരട്ക്കള
അപ്പ എല്ല ഉമ്മാക്കുപ്പാക്കോ?
അവര് ഹാൾലാ കെട്ക്കാ
അള്ളോ പാവാണ് ലേ
ഉം അഹ് അവര് മുന്നിം റൂമിലൊന്നും കടന്നില്ല ട്ടാ ഹാൾലെന്നെ കെടക്ക്ന്ന് റൂം ഒഴിവുള്ളപ്പളും കെടന്നിട്ടില്ല. ഉം ഹാൾ ലെന്നെ കെടക്ക
അപ്പൊ പിന്നെ കൊഴപ്പല്ല്യ.
ഉം ഈ കട്ട്മ്മെ കെടന്നാ ശ് ഇതില്ലാണ്ടേ ഇഷ്ട്ടല്ലാണ്ട്
ആഹ് അങ്ങനെ ആത് ശരി കട്ട്മ്മലല്ലലേ നെൽത്ത് വിരിച്ചിട്ട്ലേ ഞങ്ങളും അവടത്തന്നെ ട്ടാ ഞങ്ങള് ഈ പറഞ്ഞാ പഴേ പെ പെ പെരല്ലേ കട്ടിലൊക്കെ നമ്മളത് പൊളിഞ്ഞാടി പൊറത്ത്ട്ത്ത്ട്ട് അത് പിന്നെ അരിം കട്ട്ല്ല് ഉം ഇതുപോലെ ഒരു കട്ടിലു കൂടേണ്ടെയിനി വേറൊരു റൂമ്ത്തെ ഇവിടെ താത്താരൊക്കെ വന്നാ പ്രസവിച്ചെട്ക്ക ണൊക്കെ ഒരു റൂമ്ണ്ടൈനി ഒര് ഏ റൂമുകള്ണ്ട് ഇവിടെ പെര ചോര്നൊക്കെണ്ട്ന്നൊള്ളു പഴേ പെരേണ് ഇന്നിട്ട് അയ്ന്റെ ഉള്ള്ത്തെ കട്ടില് ഞങ്ങളാടെ ഇണ്ട് ക്ക്ട്ട് അതും ഈ പറഞ്ഞയിരി കുട്ട്യേള് ബെഡ് ട്ടാലും കേറി ചാടി മണ്ടും കൊറെ കൂട്ട്യേള് ഇള്ളല്ലെ കേറി കളിച്ചിട്ടൊക്കെ ചാടി കളിച്ചെപ്പെ പഴേ കട്ടിലല്ലേ അതിന്റെ ഫലം പൊളിഞ്ഞ് അപ്പൊ അതും പൊറത്തക്ക് ഇട്ത്ത്ണ്ട് ഇപ്പൊ ഇമ്മാ അതേപോലെ ഒഴിവാക്കിനൊരു കട്ടില് അത് ഇട്ത്ത്ങ്ങാണ്ട് ഇങ്ങട്ട്പോന്ന് ഞങ്ങക്ക് ഞങ്ങക്ക് തന്ന് അത് കൊട്ന്നു ഇപ്പൊ അതാണ് ഞാൻ പറിം കട്ടിലില്ലെങ്കിലും വേണ്ടില്ലാ ഇന്റെ മോനൊക്കെ എട്ത്ത് വന്ന് കെട്ക്കും അപ്പൊ ഞങ്ങൾ നെലത്താണ്ട് വിരിച്ചാട് കൊട്ക്കും
ആ
നെലത്ത് വിരിച്ച് കെട്ക്ക അതാ സുഖം അല്ലാതെ കട്ടില് വീതില്ലാത്ത ചെറിയ കട്ടില് വല്ല്യാ കട്ടിലിട്ടാലാണെ റൂമില് സൗകര്യൊല്ലാ
ആ ന്നാല് ആ ശരിട്ടൊ ഞാന് പിന്നെ വിളിക്ക ഉം ആ ഓക്കെ ശരി